ഹലോ ആ കേൾക്കില്ലേ
ആ കേൾക്കാം പറഞ്ഞോ എന്താ വിശേഷം
വിശേഷം എന്താ അങ്ങനെ പോണു പ്രതേകിച്ചു ഒന്നുല്ല
ആ ആ ചോറൊക്കെ കഴിച്ചോ ഉച്ചക്ക് ഹലോ
ചോറ് കഴിച്ചോ
ആ ചോറൊക്കെ
മയടാ അവിടെ
ആ കഴിച്ചു കഴിച്ചു മഴയില്ല രണ്ടു ദിവസം കൊണ്ട് നല്ല വെയില് യില്ല ഇവിടെ
നാല് മണി ആയല്ലോ
വെയിലിന് നല്ല ചൂട് അതെയതെ നാല് മണിയായി. ആ ചായ കുടിക്ക് കുടിക്കുന്ന സമയായി ല്ലേ
ആ അതെ
ഉം
ഇവിടെയും രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയിലന്നെ
ആ ആ അതുകൊണ്ട് തുണിയൊക്കെ ഉണക്കാം നമുക്ക് മുളകുംമല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കാം
ആ പിന്നെന്തൊക്കെയാണ്
ആ കുഞ്ഞുമായിട്ട് ഇങ്ങനെ ആ ആ ഉണ്ട് ഉണ്ട് ഇവിടെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കയാ ആള് ഓട്ടവാ അടങ്ങിയിരിക്കത്തില്ല ഇല്ല രാവിലെ കുളിപ്പിച്ച് കഴിയുമ്പോ ഒരുറക്ക് ഉണ്ട് പിന്നെ ആൾ ഉറങ്ങത്തില്ല
ചെറുതാണോ
ആ ഒന്നേകാൽ വയസ്സ്
ആ അത് ശരി
ഉം മ് അവിടെയോ
ഇവിടെ മൂന്ന് വയസ്സ് ഒറങ്ങാ
ആഹാ ഇവിടെ ഈ സമയത്ത് അങ്ങനെ ഒറക്കം ഇല്ല. നമ്മള് കിടത്തും ഉറങ്ങാനായിട്ടൊക്കെ പാല് കുടിച്ച് കിടക്കും പക്ഷേ ഒറങ്ങത്തില്ല മ്
ആ
ഉം മ് പിന്നെ
അങ്ങനെ
എന്തായിരുന്നുച്ചക്ക്
പിന്നെ വൈകുന്നേരം എന്താ പരിപാടി? മീങ്കറിയോ
ആഹ് ആഹ് ആ വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി. ഇനി കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാ. ഉം
വീട്ട്ലാരൊക്കെയാ?
വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബന്റുണ്ട്, കുഞ്ഞ്.
ആഹ്
ഉം അവിടെയോ?
ഇവിടേം ഞാൻ ഇന്റെ വീട്ടിലാ ഇവിടെ ഉമ്മേം ഇപ്പേം അനിയത്തി, അനിയന്.
ആഹ് ആഹ്
അങ്ങനെ
ഹസ്ബൻഡ് പൊറത്താണോ?
ആ നാട്ടിലില്ല.
ഉം ഹ് ഒരു കുട്ടിയേ ഒള്ളോ
ആ ഒരാള
മോനോ മോളോ
മോളാ
ആ ഹാ ഇവിടെ മോന
ആ
ഉം
ചായകുടിക്കാനായോ
ആ ഞങ്ങളിന്ന് താമസിച്ചാ ചോറ് കഴിച്ചത് ഇപ്പൊ കഴിച്ച തേയുള്ളൂ ആ ഞങ്ങക്ക് ഗസ്റ്റ് ഉണ്ടാരുന്ന് പിന്നെ അവർക്ക് ഉച്ച ക്ക് കഴിക്കാൻ കൊടുത്ത് അവരുടെ കൂടെ കാര്യം പറഞ്ഞിരുന്ന് അവരിപ്പോഴാ പോയേ പോയി കഴിഞ്ഞിട്ടാ ഞങ്ങള് കഴിച്ചേ
ആഹ് അയ് ശരി അപ്പൊ ഒരുമിച്ചിരുന്നില്ലേ?
ഒരുമിച്ചിരുന്നില്ല കുറച്ച് ജോലിയുണ്ട് കുഞ്ഞിന്റെ കൂടെ ആമ്പോ നമുക്ക് ഒരുമിച്ചിരിക്കല് പറ്റത്തില്ലല്ലോ അതിനെ നോക്കണം ആ അവർക്ക് നമ്മള് വിളമ്പി കൊടുക്കണം അത് കാരണം പിന്നെ അവര് കഴിക്കിട്ടന്ന് വിചാരിച്ചു ഉം ഹും
ഫുഡ് എന്താ കൊടുക്കാ കുറുക്കോ?
കുറുക്കൊക്കെ രാവിലെ വൈകിട്ട് കൊടുക്കുക ആളിന് അങ്ങനെ കുറുക്കിനോട് വലിയ താല്പര്യം ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും ചിലപ്പോ കഴിക്കും ഇഷ്ടമുള്ള കറിയാണേ കഴിച്ചോളും
ആ അവിടെ മോളും അങ്ങനെ അങ്ങനെ കുറുക്കായിട്ട് അങ്ങനെ ഒന്നും ഇഷ്ടല്ല പിന്നെ കടിക്കാൻ പറ്റ്ണ എന്തെങ്കി ഇതിലൊക്കെ വേണോ
ആ അതെ അതെ ഇവിടെയും നല്ല കട്ടിക്ക് എന്തെങ്കിലും കടിക്കുന്ന എന്തെങ്കിലും വേണം ആളിന് കഞ്ഞി ഇഷ്ടവാ കഞ്ഞി ചെറുപയർ നമ്മൾ ഒരുമിച്ചിട്ട് കുക്കറിനാത്തിട്ട് വേവിച്ചിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടവാ ഉം
ആ ഈ ഒരു ടൈമിലൊക്കെ കഴിക്കും കൊറച്ച് രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയാ അടിയാവും
ആഹ് ഓടി നടക്കും നമ്മള ഇപ്പ തന്നെ കഴിക്കാൻ പിടിച്ച വാ തൊറക്കത്തില്ല അ കൂട്ടി അടക്കും ഉം എന്തെങ്കിലും കഴിക്കിട്ടന്നും കണ്ട് നമ്മള് കുത്തി കയറ്റിയ കൊടുക് ക്കുന്നത് പക്ഷെ ആള് കഴിക്കത്തില്ല ഉം
അ പിന്നെ അങ്ങനെ ഇതാക്കിട്ട് കൊടുക്കലില്ല വേണെങ്കി കഴിച്ചോട്ടെ നമ്മളങ്ങനെ കുത്തിതിരികി കൊടു നട്ട് കാരില്ല.
ആ പക്ഷെ ഇങ്ങനെ ആ ഓക്കാനിക്കും ആ അതെ അതെ അങ്ങനെ കൊടുക്കുമ്പോ കാണിക്കും
ആഹ്പക്ഷെ നമ്മക്കൊരു ടെൻഷൻ നാണ് ഒന്ന് കഴിച്
ആഹ് അതെ അതെ അതെ ഉം പിന്നെ കൃഷിയൊക്കെയുണ്ടോ?
ഇല്ല ഇവ്ടെഅങ്ങൻത്തെപരിപാടികളൊന്നുംല്ല ഇങ്ങനെചെറ്തായിട്ട് അമ്മള് ഒഴിവാക്ക്ണതൊക്കെ മൊള ച്ച് വരുവല്ലോ
ആഹ് ഹാ അങ്ങനണ്ട് ഉം
അങ്ങനെ ഒണ്ടാവില്ല അത് കാര്യായിട്ട് അയിലേക്കടെ എറങ്ങല്ലില്ല
ആഹ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും?
ഐശോ അങ്ങനെട്ടോ ഫ്രീ ടൈം ഇല്ലല്ലോ
ശെരിയാ കുട്ടികളുണ്ടെങ്കിൽ ആഹ് അതെ അതെ അതെ കുട്ടികളൊണ്ടെങ്കില് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയം കണ്ടെത്തണം നമ്മള് എന്തെലും ചെയ്യാനായിട്ടല്ലേ ഉം ഉം ഉം ഉം വൈട്ടത്തെക്കു ഉച്ചക്കൽത്ത തന്നെയാണോ
വൈകിട്ട് അങ്ങനെ വല്ല്യ ചായപരിപാടിയൊന്നും ഇല്ല
ഉം അല്ല രാ
എനിക്കിട്ട് എനിക്ക് ചായക്ക ആ അതന്നെ ചെലപ്പ ചപ്പാത്തി അങ്ങനെ എന്നുല്ല എടക്കൊക്കെ
ആഹ് ആഹ് ഉം വേറെ എന്താ മോള് നിർബന്ധ ഒണ്ടോ
എങ്ങനെ
നിർബന്ധം വഴക്കാണോ വഴക്കോണ്ടാക്കാറുണ്ടോ മോള്
ഇപ്പ വിടെ ഇവിടെ വീട്ടിലാ ആരും ഇല്ല ഞങ്ങള് മാത്രഒള്ളൂ അപ്പോ ആരും കള കാരൊണോന്നും ആരു ഇല്ലാത്ത ആരു ഇതുണ്ടല്ലോ
ഉം ഹും
അവിടെ ഹസ്ബന്റിന്റെ വീട്ടില് കാക്കന്റെ വീട്ടില് കുട്ടിളൊക്ക ണ്ട്
ആഹ് ഹാ
ട്ടങ്ങനെ പോവും
ഉം ഹും
അല്ലെങ്കില് ഫോണ് വേണം
ആഹ്
ഓനായ പിന്നെ ഒരു പ്രശ്നോ ഇല്ല എത്ര വേണങ്കിലും അങ്ങനെ ഇരുന്നോള്ളും
ഉം അതെയോ ഉം ഉം ഉം ഉം പിന്നെ എന്താണ് അടുത്ത് പള്ളിയുണ്ടോ
ആഹ്
വാങ്ക് കേക്ക്‌ണ് ഉം
അതെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ണ്ട്
ആ ഹാ ഉം പിന്നെ ഞാറാച ദിവസങ്ങളില് പുറത്തു പോവാറുണ്ടോ എവിടേലും
ഹസ്ബൻഡ് ഇണ്ടെങ്കിൽ അങ്ങനെ എവിടെങ്കിലും പോകും
ആഹ വീട്ടിൽ തന്നെ ആഹ
ആന്ധ്രയിലാണ് ഇവിടെ ഇങ്ങനെ രണ്ടു മാസം കൂടുമ്പോ വരും
ആഹാ
നിങ്ങളെവിടെ സ്ഥലോ?
ഞങ്ങിങ്ങ് കൊയിലാണ്ടിയിലാണ്
ആഹ
ഉം പിന്നെ
പിന്നെ അവിടെ വെള്ളാ വെള്ളത്തിനൊക്കെ എങ്ങനെയാ ബുദ്ധിമുട്ട് ട്ടണ്ടോ
ഇല്ല ഇല്ല നമുക്ക് ഉണക്ക ആവുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലാതെ കൊഴപ്പമില്ല
പോയേ അങ്ങനൊ എന്തെങ്കിലും ഉണ്ട് അടുത്ത്
പുഴയൊന്നും ഇല്ല ആ തോടാ ഇവിടെ ഉം അത് ഉണക്കാവുമ്പോ അതും വറ്റും ഉം ഹ്
നമ്മള് ഇവിടെ പോയന്റെ സൈഡ് തന്നെ
ആഹ ഹാ ഉം അപ്പൊ നല്ലതായിരിക്കും അല്ലേ കുളിക്കാനൊക്കെ പോവാറുണ്ടോ
ആഹ് ചെറുതായപ്പൊക്കെ പോയത് ഇപ്പ അങ്ങനെ ആരും പോവലില്ല എവിടെ മറ്റേ നീർനായ അങ്ങനെ ഉണ്ടന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ പോകണില്ല
അത് ശരി ആ ആഹ
പിന്നെ അങ്ങനെ ഇതിന്റെ വെള്ളം കൂടെ ഇതിനു മുന്നേ ഇപ്പൊ പ്രളയൊക്കെ ഉണ്ടായിനല്ലല്ലോ അന്ന് ആകെ വെള്ളം ഏറി അവിടെ ആകേ നാശമായി അപ്പൊ പിന്നെ അവിടെ അങ്ങനെ പോവലില്ല മണ്ണൊക്കെ അടിഞ്ഞിട്ട്-
ഉം ഹം
അങ്ങനെ അവിടെ ആരും പോവില്ല ഇപ്പൊ കൊറേ ആയിപ്പ പോയി- പഴേക്കൊക്കെ
ആ ഹാ അവിടെ കൊണ്ട് നനക്കാറുണ്ടായിരുന്നോ തുണിയൊക്കെ അവിടേട്ട് നനയ്ക്കുവോ
ആ കറണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ വെള്ളഓ ഒന്നും ഇല്ലാത്തപ്പോ സമയത്തൊക്കെ അങ്ങനെ പോകും ഇവിടെ ഇവിടെ- മത്തുള്ള വീടിൽ എല്ലാരും ഉണ്ടാവും. എല്ലാരും കൂടെ പോവും
ഉം ഉം
ഇപ്പ അവിടൊക്കെ കണ്ടിട്ടന്നെ കൊറെ കാലായി
ആ ആ പിന്നെന്താണ് വിശേഷം
പിന്നെ എന്താണ്
ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ ഊണ് കഴിഞ്ഞിട്ട് കെടക്കുവോ
ഏയ് ചിലപ്പോ അയ് ഉറങ്ങി ഉറ ഉറങ്ങണ്ടാന്നു വിചാരിച്ചു കിടക്കും അ പ്പോറങ്ങി പോകും ഉറങ്ങണംന്ന് വിചാരിച്ച് കിടന്നാ ഉറങ്ങൂല്ല
ഉം
ഉറങ്ങി നീച്ച പിന്നെ ഒരുമാതിരിയാ
ക്ഷീണം
ഉം
ഉം പിന്നെ
പിന്നെന്തൊക്കെയാണ് ഭയങ്കര ചൂടാലേ
ആ ചൂട് സഹിക്കാൻ വയ്യ നമുക്ക് മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാ ഭയങ്കര ചൂട് നല്ല ചൂടുണ്ട്
മുറ്റത്തിറങ്ങിയാ ഭയങ്കര കൊതുകാ കൊതുകുണ്ടോ അവിടെ?
ആ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ കൊതുകാണും ഇവിടെ നല്ല പുല്ലൊക്കെ കിളിച്ചു നിക്കുന്നുണ്ടോ
ആഹ്
അത് കാരണം നല്ല കൊതുണ്ട് വൈകിട്ട് പിന്നെ നിങ്ങള് പൊകക്കും.
ആ ആ
ഉം കുഞ്ഞുള്ളത് കൊണ്ട് പൊകയ്ക്കും വൈകിട്ടെ എന്നാലും കടിക്കും ആ കൊതുകവനെ വടെ കൂടെയൊക്കെ കുത്തിയേക്കുവാ ഉം ഉം
പൊറത്തെറക്കാൻ വയ്യ കുട്ട്യേളെ
അതെയതെ
പൊറത്തെറങ്ങാത്ത കൊണ്ടന്നെ ഫുള്ള് കൊതുക് കടിച്ച് ആകെ മുറിയായിക്ക്ണ്
അതെയതെ ഉം
ഉം എന്നാ ചായക്ക് വെള്ളം വെക്കട്ടെ ശെരി എന്നാ മ് ശരി എന്ന